ഹലോ
ആഹ് ഹലോ എന്നെ എടുക്കുവാ?
ആഹ് കേൾക്കുന്നുണ്ടല്ലേ
ആഹ് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്
എന്താണ്ട് വിശേഷങ്ങള്?
നല്ല വിശേഷം സുഖാണോ?
ഉം സുഖയിട്ടിരിക്കുന്നു മഴയ്ണ്ടോ?
ഉം മഴയാണ് പൊരിഞ്ഞ മഴ
ആണോ നമുക്ക് ഇന്നൽ ഇന്നലെ വരെയും ഭയങ്കര മഴയായിരുന്നു ഇന്ന് വെയിലാണ്
ആഹ്
ഉം പിന്നെ വേറെ ന്തോ
ചായ കുടിച്ചാ?
ഓ ചായയൊക്കെ കുടിച്ച്‌ ഇപ്പ ചോറ്ണ്ണാൻ സമയ ആയില്ലേ
ആഹ് ശെരിയാ അങ്ങ് പന്ത്രണ്ട് പരം ചെയല്ല ഉമ്
ആഹ് നിങ്ങളൊക്കെ നേ ഉച്ചക്ക് നേരട്ടേ ഉണോ
ഏയ് അങ്ങനെയൊന്നുല്ല
ഞങ്ങളൊക്കെ കറക്റ്റ് ഒരു മണിയ ആകുമ്പം കഴിക്കും
ഓ ആണോ ഭക്ഷണമക്കെ ആയോ
എന്താ നിങ്ങക്ക് സ്പെഷ്യല്
പിന്നെ സ്പെഷ്യൽ ഒന്നല്ല സാമ്പാർ അത് തന്നെ സ്പെഷ വേറെ ഒന്നും ആക്കിയില്ല ആക്കണം
ആഹ് ഇനി ആകത്തേ ഉള്ളല്ലേ
ഉം
ഇപ്പൊ മീനൊക്കെ കിട്ടാൻ പാടല്ലേ
ആഹ് അപ്പൊ ക്ലോറൻ ഒക്കെ ഇതായതൊണ്ട് ക്ലോറിൻ നിരോധനം അങ്ങനെ എന്തൊക്കെയ ആയല്ലേ
ആഹ് ട്രോളിങ് നിരോധന ഇന്നു തൊട്ടായി മ്മ് അതുകൊണ്ട് മീൻ ഇപ്പം പിന്നെ മഴയുമ അല്ലേ മഴയയും ആയൊണ്ട് മീൻ കിട്ടാൻ പാട നിങ്ങൾക്ക അവിടെ മീൻ വണ്ടിയിൽ കൊണ്ടുവരുമോ അതോ കടയിൽ പോയി മേടിക്കുമോ
രണ്ടും ചെയ്യും
ആഹ് ആഹ് പിന്നെ വേറെ എന്താണ് വിശേഷങ്ങൾ കൃഷിയൊക്കെ ഉണ്ടോ വീട്ടില് വീട്ടിൽ കൃഷിയൊക്കെ ഉണ്ടോ
ആഹ് കൃഷി ചെറിയ കൃഷി
മ്മ്
തെങ്ങും
ആഹ് തെങ്ങ് ഓ ഹോ ആ ഹാ ഹാ
ആ അവിടെയോ കൃഷിയൊക്കെ ഉണ്ടോ
ഉമ് നമുക്ക് അത്യാവശ്യം എല്ലാ കൃഷികളും ഉണ്ട്
ഉം
മ്മ്
എന്താ സ്പെഷ്യലൊക്കെ ആക്കെ
ഓ ഇന്ന് മീൻ കിട്ടി മീൻ കറിയം വെച്ച് ചക്ക കിട്ടി ചക്ക ഉണ്ടായിരുന്നു ചക്ക കൂട്ടൻ മ്മ് ആണോ നിങ്ങൾക്ക് അവിടെ പൊതുവേ ചക്ക കുറവാണോ
ഉമ് ചക്ക പൊതുവേക്കറവ നമ്മുടെ ഒരു പാടപ്രദേശാണ് അവിടെ ചക്കയന്നും അങ്ങനെ പിടിക്കൂല
ഓഹ് ഓഹ് ആഹ് പാടപ്രദേശത്ത് ചക്ക പിടിക്കത്തില്ല അങ്ങനെ നിങ്ങളുടെ ഗ്ര ഗ്രാമത്തില ചക്ക കുറവാന്നോ
ഏയ് അല്ലല്ല
ആഹ് നിങ്ങടെ പ്രദേശത്ത് നമുക്ക് കര കരപ്രദേശോ ഇഷ് ഒട്ട പോലെ ചക്കയൊക്കെ പിടിക്കും
ആഹ് പരിക്കയാ കോഴയാ
എല്ലാം ഉണ്ട് എരിക്കയുണ്ട് കോഴയുണ്ട്
ചക്ക കൊഴുക്കാണോ അതോ ചക്കക്കറിയ പോലപ്പ ആക്കിയാ ചക്കപ്പുഴുക്കായിട്ടാണോ ചക്കറി പോലെ അങ്ങനെയാണോ ആക്കിയന്ന്
ഞങ്ങള് ചക്കപ്പുഴുക്ക് കറിയായിട്ട് അങ്ങനെ വെക്കത്തില്ല എരി ശരിക്കല് ഞങ്ങള്ൾ കറിന്ന് പറയാനേ
ആഹ് ഇരുശ്ശേരി പോലെ
ആഹാ ആാ അങ്ങനെ
എന്റെ സ്വന്തം വീട്ടിൽ ഇഷ്ടം പോലെ ചക്കയുണ്ടേ ചക്കയുടെ വേളയാണ് മൂന്നാല് ച ക്കെ കാര്യങ്ങള എപ്പും ചക്ക കൊണ്ടുള്ള ഐറ്റംസ് മാത്രേ ഒള്ളു ഈ സമയൊക്ക ആകുമ്പോ ചക്കപ്പഴം കൊണ്ടാടാ ചക്ക വരട്ടീത് ആഹ് അതൊക്കെ എപ്പഴും ഉണ്ടാക്കും ചക്കൻ ചക്കുരി ആയാ പിന്നെ ചക്കൻ ചക്കുരി മാത്രമല്ലേ കാണൂ വേറൊന്നും നമ്മള് കറി വെക്കൂലല്ലോ ചക്കക്കുരു മാങ്ങേ മുരിങ്ങാ കോലും ക്കുരും ചെമ്മീനും മാങ്ങേ മുരിങ്ങാക്കോലും തന്നെടി അതെ എന്തിലും കാണും ഇവിടെ പിന്നെ ചക്കയൊന്നും ഇല്ലാത്തത് കൊണ്ട് അത് കണ്ടിട്ട് കുറേ നാളായി
അത് വീട് ദൂരെആന്നോ പോയി വരാം ആഹ് ആഹ്
വീട് ദൂരെയാണ് ഒരുപാട് ദൂരെയാണ്
ആണ്ലെ ആഹ് ഇടക്കൊക്കെ പോകത്തില്ലേ വെക്കേഷനൊക്കെ പോവോ
ഇല്ല ഞാൻ പോയിട്ട് കൊറേയായി
ആണോ അവരിങ്ങോട്ടും വരത്തില്ലേ
ഇങ്ങോട് വന്നു കൈഞ്ഞടക്കൊക്കെ വന്നു അങ്ങട്ട് പോലില്ല
ആണല്ലെ
ബെടന്ന് ഒരുപാട് ദൂരായത് കൊണ്ട് ഒറ്റയ്ക്ക് പിന്നെ പോണ്ടേ
ആഹ് ആഹ് അല്ല ഒരുപാട് ദൂരം ആണേൽ ട്രെയിനകത്തൊക്കെ പോയിക്കൂടെ
അങ്ങനെയൊന്നും വിടന്നില്ല അതാണ്
അത്
ഒരു ദിവസം വേണം അവിടെ എത്താൻ.
ഉള്ളത്
സങ്കടൊക്കെ ഉണ്ട്
രോസം വേണം
ഒരു ദിവസം വേണം അവിടെ എത്താൻ വീട് എത്താൻ.
അലമ്പു
എന്തോ
ആഹ് ഓഹ് രാവിലെ പോയാ
ഉം രാവിലെ വെളുപ്പിനെ കേറണം ഇന്നാലെ വൈകിട്ട് എങ്ങാനും എത്തു.
ആഹ് ഓഹ് അതൊരു വിഷമാണല്ലേ
ആഹ് അയറിലല്ലാത്ത ഉം ഉള്ളപ്പോളൊക്കെ ചെയ്യും എന്റെ ആളും കൊറച്ച് ഗ്രാമപ്രദേശം ആയതൊണ്ട് നെറ്റ് ഇഷ്യൂ കാര്യങ്ങളും ഒക്കെയ ഉള്ളേ അതുകൊണ്ട് വിളിക്കാനും അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാന്ന്
ആണല്ലേ ഏഹ്
ഉം എടാ സ്വന്തം തീരുമാനങ്ങളൊക്കെ ആയതു കൊണ്ട് എടുത്തിയാടി എനിക്ക് പോയേ പറ്റൊള്ളൂന്നൊന്നും പറയാൻ പറ്റൂലല്ലോ. അതൊണ്ട് തന്നെ കൊറെ ട്രാൻസക്ഷനും പെർഫെക്ഷനും ഒക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു.
ആഹ്
എന്നാ മീനാ കിട്ടിയേ
ന്ന് വങ്കട
ഏതാ
വങ്കട നിങ്ങളിഞ്ഞി എന്തോ അയ്നു പറയുന്നേ അറിയോ അയിന്റെ മോളിലൊരു തോലുണ്ട് അത് വലച്ചുരിഞ്ഞ് കളയുന്ന ഒരു മീനെ
ആണോ ചെമ്പല്ലി പോലത്തെയാണോ ഉദ്ദേശിച്ചെ
അല്ലല്ല അല്ല ചെമ്പ ല്ലി പോലത്തെന്നു അല്ല എരുമ്പലല്ലേ അയ്ന്റെ അതിനകത്തുള്ള സ്കിന്ന് നല്ലയിട്ട് വലിച്ചിഞ്ഞിട്ട് ഇത് കറിക്കൂ മുള്ളു പോലല്ല അങ്ങനൊരു. എന്തുവന് പറയാൻ അറിയത്തില്ല. ആഹ് ആന്നു ഇനി അത് വേറെ എന്തേല ആരിക്കുംന്ന് പറയുന്ന നമ്മുടെ ഇവിടെയൊക്കെ വങ്കടാന്ന് പറയുന്നെ നിങ്ങളും ഞങ്ങളുംമാ ത്തിന്ന് മത്തിന്ന് പറയല്ലേ നിങ്ങളതിന് മത്തിന്നാണാണോ പറയുന്നെ മത്തി മീന് മ ചാളാ മത്തി ആഹ് ആഹ് അത് തന്നെ.
ആ മത്തിന്ന് അങ്ങനെ പൊതുവെ പറയാൽ ഇല്ല.
ഇല്ലേ ചാളാന്ന് മാത്രെ അല്ലെ ആഹ് ആഹ്
ആ കൊയ്യ്കന്ന് പറയും പിന്നെ
ആ നെത്തോലിക്ക് കൊഴുവാന്ന് പറയും അതെനിക്ക്‌ അറിയാം നമ്മളെ നെത്തോലിന്നാ പറയാ നമ്മൾ ഇടങ്ങാരും കൊഴുവാന്ന് പറയുന്ന കേട്ടിട്ടേ ഇല്ല.
ഓ ആണോ.
അങ്ങനെ ഓരോ തടത്തും ഓരോ രീതിയല്ലേ പറയുന്നെ
ഓരോ സ്ഥലത്ത് ഓരോ രീതികളല്ലേ മീൻകറിയും മീൻ വറുത്തത് ആണോ ആക്കിയേ.
ഉം മീൻ കറിയും മീൻ വറുത്തതും പിന്നെ ചക്കയും ഉണ്ട്. പിന്നെ അമരിക്ക തോരനും വെച്ച് മോരും മോരും കച്ചി.
ഉം മോര് കാച്ച്ന്ന കാച്ച് ആ മഴയല്ലേ വെറുതെ ഇരിക്കാലോ.
ആഹ് ആഹ് അതന്നെ. അല്ല ഇന്നൊരു വെയില് ഉണ്ടായണ്ട് എല്ലാം പെറക്കി വെ വെയിലൊക്കെ ഇട്ട് തുണിയൊക്കെ.
അപ്പ ആണോ അ പൊരിഞ്ഞ മഴയ തുണിയൊന്നും അല
ആഹ് ആഹ്
ഇന്ന് വെയിലാ?
ആ നല്ല വെയില് ഇന്ന്.
ആ ഇവിടെ പൊരിഞ്ഞ മഴയാണ് തുണിയോ നനഞ്ഞ് കൊഴഞ്ഞിട്ട് ഇരിക്കാനാവുന്നില്ല.
നമുക്ക് ഇന്ന് നമുക്ക് ഇന്നലെ വരെയും ഭയങ്കര മഴയായിരുന്നു.
ഓ ആണോ? ഇവിടെ ഇന്നലെ പിന്നെ ചെറിയൊരു വെയിൽ ഉണ്ടാരുന്നു
ആഹ്
ഇന്ന് വെയില് ഇല്ല ഭയങ്കര മഴ ഇന്നാണ്ട് ഇവിടെ സ്കൂളുകൾക്കൊന്നും പഠിത്തം ഒന്നു ഇല്ല റെഡ് അലാർ ആഹ് സംഗീലമാണ് ആ സിനിമയൊക്കെ ഇഷ്ടണോ? സിനിമയാണോ സീരിയലണോ കൂടുതലും കാണുന്നെ?
സീരിയല് കാണാറില്ല സിനിമ തന്നെ ഇഷ്ടം.
സീരിയല് കാണാറില്ല?
ഇല്ല ഇല്ല.
ഓ ആണോ?
ഉം
ഞാൻ സീരിയല് ഒരണ്ണക്കെകാണും ചിലതൊക്കെ കാണാനൊക്കെ രസഉള്ള സീരിയലൊക്കെ.
ആന്ന് എനിക്കാണെ ഈ കോമഡി സിനിമ ഇഷ്ടാ സിനിമ എനിക്ക് കോമഡി സിനിമകളൊക്കെയാ ഇഷ്ടം.
ആഹ് എനിക്ക് കൂടുതലും വെബ് സീരീസിനോടാ താല്പര്യം.
ആണല്ലേ ഇപ്പം ടിവിയിലോട്ട് ആരും നോട്ടം ഇല്ലല്ലോ എല്ലാരും ഫോണിനകത്തല്ലേ യൂട്യൂബിനത്തല്ലേ?
ഉം ഉം എല്ലാരു ഫോണെ കണം ഫോൺ
ഈ ഞങ്ങളിപ്പോ ഇപ്പൊ അടുത്ത ദൃശ്യം സിനിമ കണ്ട്. ദൃശ്യം ത്രീ കാണാൻ പോയി.
ഓ ആണോ ഞാനും കണ്ട് ദൃശ്യം ത്രി
കണ്ടായിരുന്നോ? ആഹ് കൊള്ളാം കൊള്ളാം പക്ഷേ ഒന്നിന്റെയും രണ്ടിന്റെയും അത്ര സുഖമില്ല.
അതെ മമ്മൂട്ടി പിടിച്ച് കൊടു പിടി കൊടുത്തത് അത്ര ഒരു രസമായിട്ട് എനിക്ക് തോന്നിയില്ല.
ആഹാ ആഹ് ഒന്നും രണ്ടു ഒക്കെ ഇങ്ങനെ ആ പി ആഹ് ടേസ്റ്റ് ഇതണല്ലോ. പക്ഷേ ഒന്നും രണ്ടും നമ്മക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പ തന്നെ അടു ത് എന്താണ് എന്താണന്നൊരു ജിജ്ഞാസഅല്ലായിരുന്നോ? അത്രയും ഒരു സുഖം മൂന്നിന് തോന്നിയില്ല.
ഇപ്പൊ നാലാമതൊരു പാർട്ട് വരുന്നുണ്ടല്ലോ?
ഓ ഇനി നാലൂടെ വന്നാ ബോറ ഇതോടെ നിർത്തിയാ കൊള്ളാം.
ഞാനേല് ലാസ്റ്റ് അങ്ങനെയാണല്ലോ ആ മറ്റേ ആ പെണ്ണ് പിടിക്കപ്പെടണം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ?
ആഹ് അവര് പറയുന്ന അത് അവര് അന്നേരം ഇന് നാലാമത്എന്ത് നാലുണ്ടെന്നുള്ളതിൻ്റെ ഒരു ക്ലൂ ആണ് അതാ കാണിച്ചേക്കുന്നത്.
കാണിച്ചേക്കുന്നത്. നാലു കാണുമായിരിക്കും.
മം കാണുമായിരിക്കും. പക്ഷെ എന്നാലും കുഴപ്പമില്ല ഇഷ്ട ഇഷ്ടപ്പെട്ട്.
അഹ് എനിക്ക് കുഴപ്പൊന്നുണ്ടായില ഇഷ്ടപ്പെട്ടു.
ഉം ഉം ഉം നമ്മള് ആദ്യമേ ഇന്ന് ആദ്യമൊക്കെ അങ്ങ് ഹൗസ്ഫുള്ളായിരുന്നു. പിന്നെ കുറ ഒരാഴ്ച ഒക്കെ കഴിഞ്ഞിട്ടാണ് പോയികണ്ടേ
ഓ ആണോ? നമ്മളക്ക നമ്മള് ഇവിടെ ആദ്യമേ കണ്ടു. ഇവിടെ ഏ ട്ടൻ, എന്റെ ബ്രദറ്, ബ്രദറിൻലോ ഹ് ഇങ്ങനെ മ അങ്ങനെ ഫാൻസ് അസോസിയേഷൻ സംഭവങ്ങളൊക്കെയാണേ.
ഓ ഹോ ഹോ ഹോ
ഞങ്ങക്ക് പിന്നെ മറ്റന്നാ സീറ്റ് കിട്ടും.
ആഹ് അതുകൊണ്ട് അങ്ങനെയൊക്കെ കിട്ടിയതാണ്. ആഹ് ആഹ് നമ്മൾ ഒരാഴ്ച കഴിഞ്ഞിട്ട്ണ്ട് ന്നാലും പ്പത്തട്ടും പിന്നെ വാഴ ടൂ കണ്ടാര്ന്നോ വാഴ വാഴാ ടു
ആഹ് വാഴ ടു കണ്ടു
മ്
അത് നല്ല രസോള്ള സിനിമയാരുന്നു ആരങ്ങൾക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റ്ന്ന ഒരു സിനിമ
ന്തടാ
ആണ്ങ്ങൾക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റ്ന്ന സിനിമയായിരുന്നു മ്
ഇഷ്ടപ്പെട്ട് അതും ഇഷ്ടപ്പെട്ട്
ആഹ് അത് ഇഷ്ടപ്പെട്ടു നല്ല സിനിമേണ്
പിന്നെ തമിഴ് സിനിമയൊക്കെ കാണാറുണ്ടോ
തമിഴ്നത്ര താല്പര്യല്ല മ് ആണ്
തമിഴ് സിനിമയും ഞങ്ങൾ കാണാറുണ്ട്
ആണോ ഞാൻ ഫുള്ള് ഇംഗ്ലീഷ് സിനിമ കാണാറ്ണ്ട് ഇംഗ്ലീഷ് എനിക്കിഷ്ടാണ് മ് ഇംഗ്ലീഷ്നോടാ താല്പര്യം തമിഴ് ഓഹ് ആണോ തമിഴ് ഒന്നും അങ്ങനെ ഇഷ്ടപ്പെട്ന്നില്ല
ശരിയടാ എന്നാ പിന്നെ വിളിക്കാം ശരി ഓക്കെ
ഓക്കെ